ല്ല
ഹലോ കേൾക്ക്ണില്ലേ
ആഹ് കേക്ക്
ഹലോ
ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് എന്തൊക്കെയാ വർത്താനം
ത്താനം ഇനി രാത്രിക്കൊക്ക ഫുഡോ ക്ക് അതന്നെ ഉച്ചയ്ക്കൊള്ള തന്നെ രാത്രിക്ക് ആഹ് കേ കേക്കുണ്ടോ ശരിയായോ ഹലോ
ഹലോ
ആഹ് കേക്ക്ണ്ടോ
ആ അപ്പൊ കേക്ക്ണ്ട്
ആ
രാത്രികക്ക് ഫുഡ് ഇണ്ട് ചോറ്ണ്ട് വെച്ച ഇണ്ട്
ആ ഇ കറിക്കാനണ്ടാവും
ആ കറിയൊക്കെണ്ട് ചോറുംണ്ട് കറിണ്ട് ഉച്ചക്ക് ആരുല്ലെനി ചോറിന് ആരുംല്ല
ആ അപ്പോപിന്നെ
അപ്പ പിന്നണ്ട് ങ്ങളെന്താ രാത്രി എന്താ ഇണ്ടാക്ക
ഞാന് രാത്രി ഇങ്ങനെ രാവിലെ ഉള്ളത് ഇണ്ടെങ്കി പിന്നെ ഇണ്ടാക്കൂല രാത്രിഞ്ഞ് ചോറും കരിയൊക്കെ കൊറച്ചുണ്ട് ഉം ആണെന്നുണ്ടെങ്കിൽ ഇവിടെക്ക് രണ്ട് കുട്ടികളാണ് ചെറിയ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളാണ് എന്റെ കുട്ടികളാണ് പിന്നെ എന്താ കാക്കണ്ട് ഇമ്മീംണ്ട്
ഏ
ഉം
ശരി
ഉം ചോറ് തിന്ന്
ആ ചോറ്ണ്ട് ഇക്കണ്ട് ഇനി വാണെങ്കി ചെലപ്പോ ഞാൻ കഞ്ഞി വക്കും കുറേരി കഞ്ഞി വച്ചാ ഇവര്ക്കിഷ്ടാ
ഏ കുട്ടിയെള് കുടിചോ
ഇക്കാക്ക് ഇഷ്ടാ കുറെ മറ്റേ അരിയൊന്നും കൊടുത്തൂട കുറേരി കഞ്ഞി ആയാല് ഓൽക്കൊരു ഇഷ്ട്ട
അയിക്ക്ഞ്ഞീ അച്ചാറോ എന്തേലും ഉണ്ടെങ്കി
ആ അച്ചാറല്ല ചിക്കൻ പൊരിച്ചതോ അങ്ങനത്തോക്കെ മാണം ആ അങ്ങനെയൊക്കെ എന്തേലൂഒക്കെ മാണം ഒരാൾക്ക് പിന്നെ എല്ലം പറ്റും ഒരാൾക്ക് ങ്ങനെ ചിക്കനെന്നെ വാണംനില്ലൊരു വാശിയ
ഞങ്ങക്കങ്ങനെ രാവിലെ കൊണ്ടകലുണ്ട് പണിക്ക് പോകുമ്പോ ചോറവ് കൊണ്ട്പോകും അപ്പൊ പിന്നെ രാവിലെ ചോറും കറിയൊക്കെ രാവിലെയാകും പിന്നത് ഇല്ലാന്നുണ്ടെങ്കില് എന്താ പിന്നെ വച്
ഏ
ഉം
പിന്ന പിന്നെന്താ യാത്രക്കിഷ്ട്ട ആ വിരുന്ന് പോകലുണ്ട്
ആ
ശനി ഞായറൊക്കെ കിട്ടുമ്പോ ശനിയാഴ്ച്ച ഇവൽക്കയിന് ഇതുണ്ടാവും ക്ലാസ് ഉണ്ടാവും അധികം ക്ലാസ് ഇണ്ടാവണ്ട്
അതർപ്പ് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിരുന്നല്ലോ അല്ലേ
ആ ചെ കഴിഞ്ഞ ശനിയാഴ്ച ഇണ്ടായിന് പിന്നെ രണ്ടാം ശനി ഒഴിവു ഉണ്ടാവുള്ളു
ഇഞ്ഞ് സ്കൂൾ തുറന്നാൽ പിന്നെ ആ എന്തെങ്കിലും അവധികളുണ്ടെങ്കിൽ പിന്നെ ഓര് ശനിയാഴ്ച എടുക്കല്ലോ
ഒരു ക്കും പോയി പോരും ഇങ്ങനെ ഇപ്പണ്ടാല് അധികും പിന്നെ അവധി കാബ് ഇങ്ങനെ അങ്ങനത്തെലൊക്കെ കുറച്ച്ചീസം ഒക്കെ പോയിക്കുംന്നല്ലാതെ
ആ
ആ കൊറെ ആ ഇവടട്ത്തന്നെ അധികം ഒന്നും പോവാനില്ല
ആ
ആ പോവാനും സുഖാണ് പിന്നെ ബസിലായാലും അധികം പിന്നെ പൈസകോള്ളൂ പിന്നെ ഓട്ടോറിക്ഷക്ക് ആകുമ്പോ ഇുന്നൂറ്റി അമ്പത് മുന്നൂറ്റി റുപിയയൊക്കെ
ആഹ് ഓക്കെ ശ ക ആഹ്
ഉം അപ്പൊ പിന്നെ അങ്ങനെ മടിച്ചു ഞാപിന്നെ ബസ്സിനന്നെ പോവല് ബസ്സ്ണ്ട് നേരിട്ട് മുന്നിക്കൂടെ ബസ്സ്ണ്ട് അപ്പൊ പിന്നെ ബസ്സിന് പോവും
ഏ ബസ് ബസ്സ്ണ്ടെങ്കിൽ പിന്നെ അയിന് പോകാണലോ സു
അതാ സുഖാണല്ലോ അല്ലെങ്കി പിന്നെ പണിയല്ലേ പിന്നെ വെറുതേ പൈസൊടുക്കുമ്പൊര് ടെഷനാ ഹ് ഹ് ഓട്ടോർഷേലെത്രെ ണ്ട് അങ്ങനത്തെത്തണ്ടാവൂല്ല പിന്നെ വെറുതേങ്ങനെ അല്ല ചെറിയേക്ക് രണ്ട് പെണ്ണ് വല്താണ്
ആ വല്താണ് ഓല്ങ്ങനേ തല്ലൂടോ അങ്ങോട്ട് ല് രണ്ടാളും ഹും
ഉം തല്ലേ ഉള്ളൂ അയ് വൈന്നേരംങ്ങട് ആയ പിന്നെ ഫോണ് മെ ആദ്യം ഫോണിനാ തല്ലൂടൊലൊടങ്ങ പിന്നെ അങ്ങനണ്ട് ഏച്ചൂട്ടി ഏച്ചൂട്ടി
ഹ് ഹ് ഹാ കടക്കാനാവുമ്പോത്തിന് തല്ലി നെലോളിച്ച് ഒ
ഉം അതൊക്കെണ്ടാവും അല്ലാതെ എന്താ ചെലപ്പല്ലോ പുകൊടുക്കും
ഹേ ആഹ് ഓല് കാട്ട്ണണ്ട ഞമ്മക്ക് ഈറിം കരചിക്കണ് നമ്മളെട്ട്ങ്ങനെ ഹേ
അതന്നെ ഒരു തിരി നമ്മൾ ഒരു ഫോൺ ചെയ്യേ ഞമ്മൾ കാര്യായിറ്റിപ്പോ ഈ പണീലേക്കാരം അപ്പളേക്കാരം വര് ര്ന്ന് തല്ല്ണ്ടാക്ക ഹ് ഹ് അപ്പൊ നല്ലോണം പൊട്ടിച്ചൊട്ക്കും അല്ലാത നേര്ത്തൊക്കെ ഓല് അടങ്ങി കു ർക്കും ഞമ്മളൊരു ഫോൺ വിളിച്ചേ ഞമ്മളിഞ്ഞിപ്പോ വേറെവിടക്കേല് എതെങ്കിലും ആരെങ്കിലും ഒര് വർ ത്താനം പറയേ നിക്കാണെങ്കില് ഓരെന്താ ആഹ് അയ്ന് മു ന്നിൽകെട്ന്ന്ങ്ങനെ പിരിപിരിന്നനെ പിരി പിരിക്കും ഹ് അപ്പൊ നല്ലോണ്കൊടു അപ്പൊ രണ്ടും അങ്ങട് പോവും പിന്നെ ചെർത് പിന്നെ കൊറേ നൊലോളിച്ചും മറ്റോല് പിന്നെ നൊലോളിച്ചൊന്നുല്ല
ഹ് ഹ് ഹെ ഓ ഈറടിച്ച് പോയിരിക്കൂലേ
ആഹ് റൂമ് കു അങ്ങട് വാതിലങ്ങട്ട് അടക്കും ഇന്നിട്ട് റൂമിലങ്ങട്കുത്തിർക്കും ഒരാളെ പണിയതാ മറ്റോളങ്ങതൊഉള്ള പൂടാതെ നൊലോളിച്ചും അത് വ്ക്ക്ങ്ങനെ കേക്കും വാണം ഈ നൊലോളിച്ച്ണത്ങ്ങനെ കേക്കണം
കേക്കണം ഓന്റെ പ്രായം ഇപ്പ ഇതല്ലണേ
ചൊറിച്ചില്ണ്ടാക്കാ ഹ് ഹാ അതന്നാണ്ത് പണി പറഞ്ഞാല് പാത്രം ഒച്ചിംവിളിണ്ടാക്കിയാല് പാത്രം മോറും കൊറേ ഒച്ചിംവിളീം കു നക്കണം ഏഴ്ണിക്കല്ല പാത്രം പത്തണിയാവും മോറണെങ്കി രാത്രി പത് ത്ത്ണി കടക്കാനാണ ഒരേ കുത്തിർക്കും അങ്ങനേ നേരം വെഗ്ഗിച്ച സ്കൂൾക്ക് ഒരാക്ക് പത് പത്തണിക്കാ ക്ലാസ് ഓള് പിന്നെ നടന്നങ്ങനന് പോവും അല്ലെങ്കി ഇവിടെ ആരെങ്കിലൊക്കെണ്ടങ്കിൽ ബൈക്കുമ്മലണ്ടാക്കി കൊടുക്കും അല്ലെങ്കി കാറിലണ്ടാക്കി കൊടുക്കും ആരുല്ലെങ്കി പിന്നെ ഓള് നടക്കും ഒരു പാലം കഴിഞ്ഞാ മതി
എടുത്തന്നേ ആണല്ലേ നടക്ക നട നടന്നു പോകാള്ള ദൂരം ഉണ്ടാകൊള്ളുലേ
ആഹ് നടക്കാള്ള ദൂരേ ഉള്ളൂ
ആഹ് പിന്നെ ആരേലും ഉണ്ടെങ്കി ആക്കികൊടുത്തോളും അല്ലങ്കി നടന്നു പോയി
ആഹ നടത്തി പോരാ ആഹ് കുട്ടികളുണ്ട് പിന്നെ ഒരു കയറ്റത്താണ് സ്കൂള് അപ്പൊ ഓളെ പോകുമ്പോൾ ബേ നടന്ന് പാസിനെ അപ്പോത്തിന് ആ
ആഹ സ്റ്റെപ്പ് കേറാൻ തന്നെ ഇണ്ടാവും ഇഷ്ടംപലെ
സ്റ്റെപ്പും ഉണ്ട് പിന്നെ ഈ ഒരു കയറ്റും ഒരു കുന്നത്ത സ്കൂൾ പറഞ്ഞു അപ്പൊ രണ്ടുംപാട കേയറുമ്പോ ഓളണ്ട് കൊയങ്ങാണ് പിന്നെ ഇങ്ങെനെ നടന്ന് ചീരല്ലാ ലല്ലേ ഞമ്മളൊക്ക ആയന്ന് ചെറുപ്പത്തിലേ നടന്നുകൊണ്ട് ഏനല്ലോ പോയിനും വനിന്നും ഒക്കെ ഇവര്ക്പിന്നെ
പുതിയ സ്കൂൾക്ക് ആക്കിയതാ
ആ മറ്റോടത്ത് വണ്ടി ഉണ്ടായിനി ഇവിടെ മുനിന്നാണ്ട് ബസ്സ്കേറിയാൽ സുഖേന് ഇവിടെ ബസ്സില്ല
എന്നിട്ട് നിങ്ങൾ ടൂറൊക്കെ പോവലുണ്ടോ
ആഹ ടൂറൊക്കെ പോവലുണ്ട് എവടെയിലൊക്കെ ആഹ് ആ ഫാമിലി ആയിട്ട് പോവുമ്പോ ആ പിന്നെ ഇവിടെ കുടുംബക്കാര് ഇവിടെ പിന്നെ നാ മക്കളൊക്കെ അങ്ങട്ട് മുന്നിട്ട് ഇറങ്ങും
ഓൽ എല്ലാരും എറങ്ങുല്ലേ
ആഹ ഇറങ്ങും അപ്പൊ പിന്നെ ആ ബേക്കില് പിന്നെ അങ്ങനെയണ്ട് ആ അപ്പൊ അങ്ങനെ പോവും കഴിഞ്ഞ പ്രാവശ്യം പ്പൊ ഊട്ടി കഴിഞ്ഞ ആ ഊട്ടി പോയി അങ്ങനണ്ട് പോന് ഓ നല്ല ടൈമ് ഉണ്ടായിനല്ലോ ആ ടൈമില് ആ ഞങ്ങളൊരു മൂന്ന് മണി ആ മൂന്നരാക്ക് വുട്ന്ന് ഇറങ്ങീന്
ആഹ
അപ്പൊ മൂന്നണിക്ക് ഇറിങ്ങിയപ്പോ ആ മഞ്ഞും ഇതൊക്കെ ഒ ആറ് മണി ആസ്വദിച്ചു പോരാനായി
ആഹ നല്ല രസാണല്ലെങ്കിലും കാട്ടിക് കേറി പോണത്ട്ടോ വണ്ടീൽ ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ ആസ്വദിച്ച് പോകാൻ നല്ല രസമാണ്
ആ ത ഐസ് ഐസിലല്ലേ പിന്നെ നിക്കണത് ഹ ഫുള്ള് ആ ആ ഒരു പറമ്പ് ഫുള്ള് ഐസ്
ആ ആസമയത്തില്ലേ നല്ല തണുപ്പുള്ള സമയത്തേക്കാരപ്പോ
ഒരു വേദനല്ല തണുപ്പ്
ആ ആഹ പിന്നെ നമ്മളെ ഇവിടുത്തെ ഈ ചൂടിന്റെ സമയ ത്താണെങ്കിലും നല്ല നമ്മളെ ഈ ചൂടുള്ള സമയത്താണെങ്കിലും ആ നല്ല തണുപ്പേര്ക്കു
ആ ഉച്ചക്
അവന് ഊട്ടിൽ അവിടെ ചൂടല്ലോ ത്ത് ചൂടാണ് തണുപ്പ ഇല്ലോടത്ത് ചൂടും അല്ലെങ്കിൽ നല്ല തണുപ്പും
ആഹ പിന്നെ എന്ന് പറഞ്ഞ വൈകുന്നേരസമയം വൈകുന്നേരം സമയം ആകുമ്പോത്തന്നെ തണുപ്പും ഇങ്ങനെ വരല്ലൊടങ്ങും അതാണ് പിന്നെ അവിടുത്തെ പ്രത്യേകത
ഉം നല്ല തണുപ്പായി
പിന്നെ എന്നാ കാപ്പി എന്താ തേയിലത്തോട്ടങ്ങളക്ക ഇങ്ങനെ കാണാൻ നല്ല രസാണ്
ഇനിയൊരു രസ പിന്നെ ഞങ്ങള് മറ്റേ പാർക്ക് ഉണ്ടല്ലോ അപ്പ കർണാടക പാർക്കിലും പിൻ ആഹ് ചായ ഫാക്ടറിയും
ആഹ് ഫാക്ടറിയള് പിന്നെ കൊറെയുണ്ട് ഗുഡാലൂർ ആ ഭാഗം അങ്ങനെ കൊറേയിണ്ട് നല്ല ചായപ്പൊടിയൊക്കെ വാങ്ങിയ അവിടുന്ന്
ഓഹ് ചായപ്പൊടി വാങ്ങിയ അവിടുത്ത ചായ കിട്ടുവല്ലോ അത് ടെസ്റ്റേയ്തിന് ആഹ് അയിന് കൊറെേ ആൾക്കാര് അയിന് കേറീന് ആ ചാ ആയിട്ടാണ് അത് രസാണ് നല്ല ചായേം ആഹ് പിന്നാ എന്തെ രസ പിന്നെ ചോക്ലേറ്റ് അതൊക്കെ കഴിച്ചാൻ തരുന്നുണ്ട്ട്ടോ ടേസ്റ്റ് നോക്കാൻ എല്ലാം തരുണുണ്ട് ആഹ് നിനക്ക് വാങ്ങാണെങ്കിൽ വാങ്ങ അവിടല്ലേ ഉണ്ടാക്കണ തന്നെ ഇണ്ടാക്കണതാണ് അപ്പൊ അത് ടേസ്റ്റ് ആകാന് ന്റാ പിന്റാ നാത്തൂന്മാര മക്കളാ ഇപ്പർ ന്നാ അപ്പർത്തുക്ക് ഇട്ട് ഓല് പിടിച്ചും എന്നാലും കാണാതെ പിന്നെ ചോക്ലേറ്റ് കിട്ടാന്
ആഹ് അങ്ങനെക്കെ രസ ഓല് കുട്ടികളാവുംമ്പ പിന്നെ ഒന്ന് കളിപ്പിച്ചും ചിരി
ആഹ് കളിപ്പിച്ചും ചിരിച്ചുവെല്ല എന്നാലായിട്ട് അങ്ങനെ കൊടുക്ക്ണ്ട് പാവം ഒരുത്തൻ കൊടുത്ത പിന്ന ഇണ്ട് അങ്ങനെ ബാക്കിന്ന്
ആഹ് കൊടുക്കാന അതിനും കൊടുക്കലും കിട്ടലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കൊഴപ്പല്ല അങ്ങനെ നമു ക്ക് പിന്നാ വാങ്ങീട്ടില്ലെങ്കിൽ തിന്നാൻ കിട്ടുവല്ല
ആഹ് വീക്ക് ഞാനെന്റെ പിന്നെ ഇവിടുത്തെ അമ്മോഷാക്കാന്റെ
ആഹ്
അലക്സന്റെ ഇടക്ക് പോണം പറഞ്ഞിനി
ആഹ് അവിടെണ്
തെച്ചി നാത്തൂനക്ക പോവുണ്ട് അപ്പോ ഓലക്കച്ചും പോവാ അല്ലാണ്ട്
ആഹ് എന്നാ ശെരിയെന്നാൽ എന്നാ ആഹ് ആയിക്കോട്ട്